ഹലോ
എന്തൊക്കെയുണ്ട് വിശേഷം?
ഹലോ
ഹലോ കേക്കുന്നില്ലേ?
ആഹ് കേക്കുന്നു
ആ കേക്കുന്നുണ്ടായിരുന്നു ഏ, എന്ത് പറ്റി അറീല, എന്തൊക്കെയുണ്ട് വിശേഷം?
വിശേഷം മഴ...
വിശേഷം മഴ അങ്ങനെ തന്നെ വിശേഷംഏ ഏ നല്ല മയേലെ?
ഉം, അവിടെയോ?
ഉം ഇവിടെ മഴ ഇല്ല്യ, ഇവിടെ നല്ല മൂടല. വെയിലുല്ല്യ, മയില്ല്യ ഉം, നല്ല ചൂടാണ്.
അതെ യാ പിന്നെ ഫുഡൊക്കെ റെഡി ആയോ രാത്രിലത്തേക്ക്?
ആഹ് രാത്രികക്കുള്ളത് ചോറ് തീമട്ട് ക്ക്ണ്. ഉം, കറിണ്ട് കോയി, കറി കോയിക്കറി.
ഉം, കൊള്ളാവല്ലോ. ഉം, വേറെന്ത് വേണം, അത് മതിയല്ലൊ, ഇവിടെ... ഇവിടെ ചൂരക്കറി, ചോറ്, മോര് കറി.
ആഹ്, ഇങ്ങക്കാണ് കുശാലിപ്പൊ.
ഉം ഉം, രാവിലെ വെക്കില്ലേ ചോറ്?
ആഹ, രാവിലെ വെച്ചു പക്ഷേ ഇന്നില്ലായിരുന്നു, നാത്തൂനൊക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ തെകഞ്ഞീല, അപ്പൊ ചോറൊന്ന് തീരെ അരി ഇല്ലായിരുന്നു, കടയിൽ പോയിട്ട് അരി വാങ്ങിവന്നു തീമട്ട്.
ഉം ഉം ആതോണ്ട്.
ചൂടോടെകഴിക്കാം ആ ചൂടോടെ കഴിക്കാം.
പിന്നെന്താ പ ചായ കുടി ഒക്കെ കഴി
ആഹ് ചായക്കുടി കഴഞ്ഞി കഴിഞ്ഞി ഭക്ഷണം കഴിക്കാറായോ.
ഇല്ലല്ലാ, കുറച്ച് കഴിയും ഒൻമ്പത് മണിയൊക്കെ ആവും ഉം.
വേഗം കടക്കാറുണ്ടോ?
എന്തോ അങ്ങനൊന്നുല്ലാ, പത്തുമണിയൊക്കെ ആവും. അങ്ങനെന്നുല്ലാ, പത്തുമണിയൊക്കെ ആവും.
എണിക്കാൻ ആഹ്
പിന്നെന്താ, പറയ്.
വേറെന്തൊ ക്കേ നല്ലത് മക്ക് ഉം ഏഹ് ഏഹ്
ഉം, മഴയായിട്ടും. അമ്പളിമാമനുണ്ട് ആകാശത്ത്.
ഏഹ് മക്കള് കെടന്നോ.
ആഹ്, ഒറങ്ങി ഒറങ്ങി.
ഏഹ് ഒറങ്ങിയോ
ഉം.
ഉം, സ്കൂളെക്കെ തുറക്കാറായല്ലോ.
ആഹ്, സ്കൂളൊക്കെ തൊറക്കുന്ന തെരക്ക്. പർച്ചെയ്സിങ്ങിം ഒക്കെ. ഉം ആ ഒരുവിതൊക്കെ കഴിഞ്ഞിരി
ഒരു വിധം ഒക്കെ കഴിഞ്ഞിരിക്കുന്ന് ആഹ്. അവിടെ സ്കൂൾന്ന് യൂണീഫോമും തെ യൂണിഫോമും പുസ്തകം കിട്ടിയോ
ആഹ്, എല്ലാം കിട്ടി എല്ലാം കിട്ടി. ഇനി സ്കൂള് തുറന്നാ മതി അതിനായിട്ട് വൈ
അതിനായിട്ട് വെയിറ്റ്ച്ചെയ്യാണ്. അത് സ്കൂൾ തുറക്കേളണ്ടാവും. കൊറച്ച് ദിവസം.
ആഹ്. ആന്ന് ആ അത് ശെര്യ രാവിലെ എണീക്കെണം. ഇതുവരെ രാവിലെ എണീക്കണ്ടായിരുന്നു. ഇഷ് ച്ചം പേലെ നേരം കിടന്ന് ഒറങ്ങായിര്ന്ന്.
ആഹ്. ആഹ് അതെ, എണീറ്റ് പക്ഷേ അവരെ ഓ ഓര്. ര്ക്കണ്ടേ
അതാ. അവരെ എഴുന്നേപ്പിക്കുന്നതെന്നെ വലൃയൊരു ജോലിയാ, ഉം.
ബസ്സുണ്ടാ അതാ നടന്ന് ഏ ബസ്സിനൊ
മഴപെയ്ത് തോർന്നിട്ടു ഏ അമ്പിളിമാമനൊക്കെ നിക്കുന്നു. ആകാശത്ത്.
ഇവിടെ ഒന്നും കണ്ല്ല മൂടലായിറ്റേ മേഘങ്ങളും ഉം.
ഇവിടെ മഴ കാരണം തുണിയും ഒണക്കാൻ പറ്റുന്നില്ലാ, ആകെ. പാടെ വീടിനകത്തെന്നെ ഇരിക്കെണ്ട അവസ്ഥയാ. ഉം.
ഓ ഒണക്ക് ഒണക്കാള്ള വാഷിംഗ് മിഷീൻ ണ്ടോ.
എന്തുവാ ഉണ്ട് പക്ഷേ നമ്മളല്ലാതങ്ങനെ ഹാനെ ചെയ്യും.
ഏഹേ
ദാ വൈകിട്ട് കഴ്കിയിട്ട തുണി മൊത്തം നനഞ്ഞ് കെടക്ക്ന്ന്.
ആഹ് ഹാൻവാശെയ്യാൻ കറണ്ടും ബില്ലൊക്കെ. കറന്റ് ബില്ലെക്കെ നല്ലോം ആവും അൻവാശിംഗ് ചെയ്യണെങ്കിലെ ഉം.
പിന്നീട് ആ കോഴിക്കറിക്കെല്ലാം അരിഞ്ഞൊക്കെ, വെച്ചോ?
ആഹ്, കോഴിക്കറി ഉച്ചക്ക് ഇണ്ടാക്കിണ് അത്ണ്ട്. ഉം ഇപ്പവർക്ക് പണി ആ ഏയ് ഏയ്, ഇപ്പെണ്ട് ഓല് അവുല് ഇണ്ടായിനി കെർച്ച് അവല് അത്ണ്ടാക്കട്ടെ പറഞ്ഞാട്ട് ഇണ്ടാക്ക്ണ്ട്.
ഉം അവുല് കഴിക്കോ രാത്രി?
ആഹ് രാത്രി കയിക്കൊന്നുല്ല അവിടെ കണ്ട ശർക്കരിം അവുലും കണ്ടപ്പോ അവർക്കത് കഴിക്കണം ആഹ് അപ്പൊ നാത്തൂന് ഇണ്ടവ്ടെ നാത്തൂന് അത് ഇണ്ടാക്കി കൊടുക്ക്ണ്ട്.
ആണോ? അതുണ്ട് പിന്നെന്ത് വേണം ഹെല്പ് ചെയ്യാൻ ആളുണ്ടല്ലോ?
ഹഹ
പിന്നെന്താ? പനിയാണോ?
ശബ്ദം അടഞ്ഞിരിക്കുന്ന മാതിരി? ഇല്ല്യ പനിയൊന്നുല്ല ഉം
പിന്നെ എന്താണ്?
അവിടെ എന്തെക്കെണ്ട് ച ചക്കിം, മാങ്ങിയൊക്കെ ഇണ്ടോ?
ചക്കയും, മാങ്ങയും ഇപ്പം അപ്പുറത്തെ ഒരു വീട്ടീന്ന് ഞങ്ങ ക്ക് സ്വന്തവായിട്ട് പ്ലാവൊന്നും ഇല്ല അപ്പുറത്തെ വീട്ടിലുണ്ട് അവിടുന്ന് അടത്തും നമ്മടെ സ്വന്തം പോലെയ വെല്ലവര്ടയാ പക്ഷേ നമ്മുടെ സ്വന്തം പോലെ
ആഹ് അത്
ഉം പിന്നിവിടെ അപ്പുറത്തെ വീട്ടിന്ന് ചക്ക തന്ന് നാളെ ത്തേക്ക് അരിഞ്ഞ് വെച്ചേക്ക്ന്ന് നാളെ അത് വേവിക്കണം
ഏഹ് എന്താ ചക്കോണ്ട് എന്താ ഇണ്ടാക്ക്ണെ എന്ന്ട്ട്? വേവിക്കും ആഹ് ആഹ് ചക്കക്കൂട്ട
അത് കൂട്ടാനല്ല നമ്മള് തേങ്ങയൊക്കെ ചതച്ചിട്ട്
ആഹ്
കുക്കറിലിട്ട്
ആഹ് ചെ ചെറുങ്ങനെ ആഹ് ആഹ് ചെറു ചക്ക ചെറുതെടുത്താട്ട്ല്ലേ? ളപ്പേരിക്ക്ട്ക്കണേ
ആഹ് അത് തന്നെ
ആഹ് മന
പിന്നെ?
ചക്കോണ്ട് എന്തൊക്കെ ഇണ്ടാക്കും? ചക്ക കിട്ടിയാല്
ചക്ക കിട്ടിയ പഴുത്തയക്കെ ആണെങ്കി ഏഹ് പായസം ചെലപ്പ തോന്നാണെങ്കി മൂട് അനുസരിച്ച്
ചാക്കോണ്ട് ചാക്കോണ്ട് പായസോ? ഏഹേ അത് എങ്ങനെ ഇണ്ടാക്കല്? റെസിപ്പി വേണോ? ആഹ് റെസിപ്പി പറഞ്ഞ് തരു നമ്മക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാലോ ചക്ക പഴുത്തെ എടുത്തിട്ടെ ആഹ് മിക്സിയുടെ ജാറ് നല്ല പഴുത്തെ നല്ല പഴുത്തെ വേണോ? അതോ മീഡിയം പഴുപ്പ് പഴുപ്പാണോ?
ആ നല്ല പഴുത്ത ഉണ്ടെങ്കി ഏ നല്ലത്
നമ്മള്തുണ്ടല്ലോ തരാം വരിക്കച്ചക്കറിയും പിന്നെ വേറെ എന്തോന്നും പറയല്ലോ കൂഴ കൂഴ ചക്ക ആ ചക്ക എടുക്കല്
ആഹ് വരിക്കിച്ചക്ക ആയിരിക്കും കുറച്ചൂടെ നല്ലത് അപ്പൊ അത് ആഹ് നല്ല പഴിപ്പില് കുരു ചവിണിയൊക്കെ മാറ്റിയിട്ട് മിക്സിയിലിട്ടൊന്ന് നല്ല പോലെ ക്രഷ് ചെയ്യണം അപ്പം അത് നല്ല ഇതായി വരും
ആഹ്
പിന്നെ നമ്മള് എന്താ അടപ്പെ വെച്ച് ശർക്കര പാനീം കൂടി ഒഴിച്ച് തെള
വെള്ളം ചെ വെള്ളം ചേർക്കണോ
ഇല്ല ഞാൻ ഞാൻ എന്ത് ചക്കരക്കുമ്പോ ഇല്ലില്ല ഞാൻ ചേർക്കാറില്ല
ഏ മധുരം ആ ആ വേണ്ട
മതിര അതെ നമ്മള് ശർക്കര പാനിയാ ക്കത്തില്ലേ ഉരുക്കി എടുക്കത്തില്ലെ അത് ഇതിലോട്ട് ഒരു പാത്രം വെച്ചിട്ട് ഈ അരച്ച് വെച്ച ചക്കയും ഈ എന്താ ഏഹ് ഉരിക്കിയ ശർ ക്കര പാനിയും കൂടെ മിക്സ് ചെയ്തിട്ട് തെളപ്പിക്കും എന്നിട്ട് പിന്നെ കൊറച്ച് പാലും ഒഴിച്ച് ഒന്ന് നമ്മള് സാധാ പായസം ഒണ്ടാക്കത്തില്ലേ അതേ പോലെ മു കുറുകി വെരുമ്പോ കൊറച്ച് നെയ്യ് അത് ചൂടാക്കി അണ്ടിപ്പരിപ്പും
ആഹ് ആഹ്
പിന്നെ എല്ലാം കൂടെ വറത്ത് ഏലക്കേം ചേർക്കും അങ്ങനെ
ആഹ്
ആഹ് ചക്കക്ക് ഓൾറെഡി മധുരം ഒണ്ടായ കൊണ്ട് ശർക്കര പാനി കൊറച്ച് ചേർ ത്താ മതി മധുരം അധികം വേണ്ടാത്തവർക്കേ നമ്മുടെ അനുസരിച്ച് മധുരത്തിന് അനുസരിച്ച് ച്ച്
ആഹ്
ഉം
എന്ന് കിട്ടുവോ ചക്കയൊക്കെ അവിടെ ച അന്നെ ചക്കയാണ് ഇവിടെ അയൽവാസികൾ വെട്ട്ന്ന്
ഉം
നമ്മുക്കാവശ്യത്തിന് പറിച്ചോണ്ട് വരാം ചക്കേ ഉപ്പേരിക്കണേ ഉപ്പേരിക്ക് വെയ്ക്കാന വെയ്ക്കാൻ പയ്ത്തത് എന്ത് വേണെങ്കിലും അവിടന്ന് പറിയ് പറിയ്ക്കാ പറഞ്ഞേന്നാ
ആണോ വെളിച്ചെണ്ണക്കൊക്കെ വെല കൊറഞ്ഞ് ട്ട്ണ്ടല്ലാ അതോണ്ട് കൊറച്ച് വെ വറത്തെടുക്ക് പിള്ളേരൊക്കെ കഴിച്ചോള്ളുവല്ലൊ
ക ആഹ് വെളി വെളിച്ചെണ്ണക്ക് വെല കൊറഞ്ഞോ
ആഹ് ഇവിടെക്കെ കൊറഞ്ഞ് അവിടില്ലേ
ഇവിടെ കൊറഞ്ഞോന്നറിയില്ല ഇപ്പോൾ കൂടുതലായിട്ടില്ല മ്മള് വെളിക്കെണ വാങ്ങി വാങ്ങാത്തത് ഇവിടെ ഇവിടെ വിളിച്ചെണ്ണ ഇപ്പം വല്ലാതെ വാങ്ങലില്ല അപ്പം ഇവിടെ ഓയില് തന്നെ വറവിന് മാത്രം ഉം വെളിച്ചെണ്ണ എടുക്കുവാര്ന്ന് ആഹ് ആ അങ്ങനെ
ഞങ്ങക്ക് ഇവിടെ നേരെ നാനൂറ്റി സംതിങ് ഒക്കെ ഒണ്ടായിരുന്ന് ഇപ്പ മുന്നൂറിന് അടത്തേ ഒള്ളൂ മേടിച്ചപ്പോ
ആഹ് ഒരു ലിറ്ററ് ആഹ് നിങ്ങക്ക്‌ അവിടെ തെങ്ങ് ഒക്കെ ഒണ്ടോ
എന്തോ
തെങ്ങ് ണ്ട് തെങ്ങ്
ആ തെങ്ങ് ത്യാവശ്യം നമ്മടെ ഉപയോഗത്തിന് ഒള്ള തേങ്ങ കിട്ടും
മ് ല്ല ആട്ട ആട്ടിക്കാൻ ണ്ടാവുല
അതിന് ഒള്ളത് കാണില്ല പിന്നെ മാങ്ങേക്ക ണ്ടോ
മാങ്ങ മാങ്ങി ഇല്ല അവിടെ മാങ്ങേ ചക്ക ഒക്കെ മ്പാടുള്ള സ്ഥലായിരുന്നു പക്ഷെ വീട് വെക്കാൻ വേണ്ടി അതെല്ലാം റി മുറിച്ചു
ആണ
മ് ഇപ്പം വേറെ അയൽവാസികളോട്ന്ന് കിട്ടിയിട്ട് വേണം മക്കള് പോകും പോയി കൊണ്ടരും
ആ നമ്മക്ക്‌ ഇല്ലെങ്കിലും വേറെ ഒരാള് തരുന്ന് ണ്ടല്ലോ അത് നല്ല കാര്യം മ്
പ മ് ആ ഈ ഇക്കുറി നേരത്തെ ചക്ക ഒക്കെ ണ്ടായിണ് മാങ്ങാ ആദ്യം ഒണ്ടായിന് പക്ഷെ ചക്ക ക്ക്‌ എല്ലാ മുറിയും മയത്ത് ക്കണ് ഓലികക്കെ ‌ ഒക്കെ ണ്ടാവല് ശേ ഇക്കുറി ആദ്യ തന്നെ ണ്ടായിന് ചക്കയൊക്കെ മ് മാങ്ങ ഇക്കുറി പല നല്ല ഇഷ്ടം പോലെ ണ്ടല്ലോ എല്ലോട്‌ത്തും
ആ ഒണ്ട് ഒണ്ട്
മ്
ഒള്ളപ്പ ണ്ട് ഇല്ലെങ്കിൽ ഇല്ല നമ്മള് കൊതിച്ച് ഇരിക്കുമ്പം കിട്ടത്തില്ല അപ്പം ഭയങ്കര വെല ആയിരിക്കും കടയിലൊക്കെ
മാങ്ങ കൊണ്ട് എന്തെങ്കിലും ണ്ടാക്കുവോ
മാങ്ങ ഞങ്ങള്
ഏ അച്ചാർ ണ്ടാക്കാറില്ല
അച്ചാറ് അ ഇവിടെ അങ്ങനെ ആർക്കും വേണ്ട ബി പി ഉണ്ട് എല്ലാർക്കും
ഏ
അതൊണ്ട് അച്ചാറ് ഞാൻ മാത്രമേ കഴിക്കാത്തൊള്ളൂ
ഏ ആ അതുപയോഗിക്കാറുണ്ടാവും അതിനല്ലാ കുട്ട്യാൾക്കും ഇഷ്ട്ടാണല്ലോ മ് ഒര് ഷീലേലിട്ട് കെട്ടി ആ കെട്ടി ഉപ്പും മുളകും എന്നിട്ട് അടിച്ചിണ്ട് എട്ക്ക ആ തൊള്ളേല് വെള്ളം വെള്ളം ങ്ങട്ട് ഉറും.
അതാ നമ്മടെ ബാക്കിയല്ലേ നമ്മളൊക്കെ കണ്ടെല്ലേ അവരും പഠിക്കണെ
അല്ലേ പറയുമ്പോക്ക്നെ നമ്മക്ക് ആണ്ട് ഉ മ വായേൽ വെള്ളം ഊറും പറിയാ
മ് മ് പക്ഷെ പണ്ടത്തെ അത്ര ഇൻട്രസ്റ്റ് പോ ര എന്താ പ്രായം ചെയ്യുന്നതോണ്ടാന്ന് തോന്നുന്നു.
ആ
പിന്നെന്താണ്
വേറൊക്കെ ഒക്കെ നല്ലത്. ഭക്ഷണം കഴിക്കാറായോ
കൊറച്ച് കഴിയും എല്ലാം പ്രി പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്ക്ന്ന്
മ് റെഡി ആയി നിക്ക്ന്ന്ലേ
മ്
എപ്പഴാ പറയുമ്പം ആണ്ട് വെളമ്പും. അവർക്കാവുമ്പോ ആണ്ട് വിളമ്പുലേ?
ആ, അവര് വെശക്ക്ന്ന്ന്ന്‌ വിഷപ്പിന്റെ വിളി വരുമ്പ പറയും അപ്പൊ വിളമ്പും ഉം എന്നാ ഓക്കേ എന്നാ പിന്നെ വിളിക്കാം ആഹ് ശരി.